ഓഹ്
ഹലോ
അലോ ആഹ് കേക്ക്‌ന്നില്ലെ
ആഹ് ഇപ്പൊ കേൾക്ണ്ട് ഈ കേൾക്കൽ അവ്സാനം വരെ കേട്ടാ മതിയത് കേക്കാതെങ്ങട്ട് പെട്ടെന്നന്നെങ്ങട്ട് പോവാണ്
കേൾക്കാതെകുമ്പേ എത് കാട്ടാ കണ്ടിട്ടില്ലേ അപ്പൊ ഞാന് എന്താണ് നെറ്റെന്തെങ്കിലും ഇതാക്കിങ്ങാണ്ട് ഓണാക്കിക്കൊണ്ട്
ഞാൻ കട്ടാക്കണില്ല ഞാന് കൊറെ ഹലോ ഹലോ ന്നൊക്കെ ചോയിക്കിന്ട്
കട്ടാക്കാത്തത് കൊണ്ടാണ് പിന്നിം കിട്ടിയത്ട്ടോ
ആഹ് കട്ടാക്കിയാ പിന്നെ നമുക്കാ ടൈമണ്ട് പോകൂലേ അമുക്ക് പിന്നെ ഒന്നും ആവൂല്ലല്ലോ
ആഹ് അതന്നെ
ആഹ് പിന്നെ ഞാൻ വിചാരിച്ചന്നാ കുട്ടിയണീറ്റിട്ടേയ്ക്കാരം പിന്നെ അങ്ങനെ പോയതെന്ന് വിചാരിച്ച്
അല്ലല്ല അപ്പോത്തിന് ഞങ്ങളെ അയൽവാസി ഫോൺ വിളിച്ചു
അയൽവാസി ഫോൺ വിളിച്ചലാ വരവൊന്നും അല്ല
അല്ലേ ഇൻ്റെ അവ്ടത്തെ വീട്ട്ത്തെ എന്റെ വീട്ട്ത്തെ അവിടുത്തെ വീട്ട്ത്തെ ആഹ്
എന്താ വെറുത വിളിച്ച
വെറുതെ വിളിച്ചാണ് പ്രസവിച്ചിട്ട് കാണാന് ഒന്നും വന്നിട്ടില്ലല്ലോ പറഞ്ഞ്ങ്ങാണ്ട്
നിങ്ങള് വീട്ടിലേണ് ഏഹ് നിങ്ങള് വീട്ടിൽ അതാ ഭർത്താവിന്റെ വീട്ടിലുള്ള പ്രസച്ചാണ് അത് ശരില്ലേ ഏഹ് അപ്പൊ ഏഹ് എന്താ പറയാ തൊണ്ണൂറൊക്കെ കഴിഞ്ഞതാണോ
കൊറച്ചിസം ട്ടോ ഇരുത്തഞ്ച് ദിസൊക്കെ ആയിട്ടുള്ളൂ
പടിചോന്നേ അത്രായിട്ടോള്ളല്ലോ ആഹ് ആഹ് ഏഹ് ഞാൻന്നാ അപ്പൊ നാപ്പത് കഴഞ്ഞിട്ടാവു പോവാല്ലേ അങ്ങട്ട്
ഉം നാപ്പത് കഴിഞ്ഞിട്ട് പോകലന്നെ നാപ്പാഴിഞ്ഞിട്ടൊന്നും പോകലുണ്ടാവില്ല കുട്ട്യാകൊക്കു
പിന്നെ കുട്ടിയാൾക്കു അതെന്നെണ് ഞാനും പറയ കുട്ടിയാൾക്ക് മദ്രർസും പഠനം പോറ്റങ്ങൾക്ക് ബുദ്ധിമുട്ടേയ്ക്കരം. അപ്പതല്ല ഇരുപത്തഞ്ചുസം ആയപ്പോ ത്തിന് ഒക്കെ റെഡി ആയ്ക്ക്ണ് ആ താത്ത വന്നാ പോവും ചെയ്യുലെ?
ഇല്ലെയ് അഹ് ഇവിടെണ്ട് അഹ് പോയിട്ടൊന്നുല്ല. ഉം അത് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തിനുള്ള ഇണ്ടാക്കി വച്ചിട്ട്
ആ അയാ കൂള്ളൂല്ലേ ഉം എന്നാലും നമ്മളൊന്ന് റെഡിയാണെന്നുണ്ടെങ്കില് മിനിമം നാല്പ്പസെങ്കിലും വേണം എന്നാലേ ഒന്ന് ശരിയാവുള്ളൂ
ഉം പിന്നെപ്പെ വളമ്പി പിന്നെ എന്റെ അനിയത്തി വൈകുന്നേരം അനിയത്തി രാത്രിക്ക് ഓള് വരും അനിയത്തി
ആണോ?
അപ്പം ഒരാള് ഇണ്ടാവുംന്ന്ള്ള ഒര്ത് ഇണ്ട്
ആഹ് ഹസ്ബൻഡ് പൊറത്താവൂല്ലേ
ആഹ് ഹസ്ബൻഡ് പൊറ...
ഉം ഉം
വെറൊന്തെക്കെ പെരുന്നാളായ്റ്റ് ടൂർ എങ്ങട്ടെങ്കിലൊക്കെ പോയിനോ ഏഹ്
പെരുന്നാളായിട്ട് ഞങ്ങള് നമ്മളെ നാട്ടിലെന്നെ ഉണ്ട് ഒന്നര.. എന്താ പറയാ ഒന്നര മണിക്കൂർത്തെ ഒരു യാത്ര അങ്ങട്ട് പോവാ അതന്നെ നമ്മളത്തെ ടൂറ് പിന്നെ അല്ലാത്ത സമയത്ത് ഫാമിലി ആയിട്ട് ചെലപ്പോള്ക്കെ എല്ലാരും കൂടെ ഊട്ടിന്റെ ഊട്ടി ഞങ്ങൾ പോയ മൂന്ന് വട്ടം പോയ സ്ഥലമാണ് ഊട്ടി വേറെ ഓടിം ഞങ്ങൾ പോയിട്ടില്ലെയ്നി നിങ്ങളെങ്ങനെ ഹസ്ബൻറ്ക്കെ വരുമ്പോ പോക്ണ്ടോ
ഞങ്ങള് ഇപ്രാവശ്യം ഹസ്ബൻഡറ് വന്നപ്പോ പോയിന് വയനാട് പോയിന് ചുരൽ മലക്കെല്ലേ ആ അപകടക്കണ്ടായ അവിടെക്കെ പോയി ഞ
ആണോ അവിടെക്കെക്ക വണ്ടി പോവും
അവിടക്ക് എന്താണ് ഞങ്ങള് സുമോന്റെ മാരിത്ത ഒരു ജീപ്പ് അങ്ങനത്തെ വണ്ടീല്ല പോയിനെ
അല്ല ആ നടന്ന സു വണ്ടിയൊക്കെ ഒന്ന് പോവും
ആ നടന്ന് അങ്ങട്ട് പോവാന് നമ്മക്ക് അവ്ടെ അവുടെ ആരെയും പരിചയം ഉള്ളോല് ഉണ്ടെങ്കില് ഓരോ ആധാർ കൊടുത്താലും ഞങ്ങളെൻറെ ഒരു മുത്തച്ചിന്റെ മരേള് ഓരോ ഫാമിലി ഒക്കെ അവിടെ വയനാടാ ഓലൊക്കൊക്കെ വീടക്കെ നഷ്ടപ്പെട്ട്ക്ക്ണ് ഓര്ക്കൊക്കെ ഇപ്പൊ വീട് പറയും പോയ കാണാനൊക്കെ അപ്പൊ ഒല് ഉണ്ടെങ്കി ഈ അവിടുത്തെ ആൾക്കാര് ഇണ്ടങ്കി നമ്മുക്ക് അവിടെ കാണാനൊക്കെ പോവാ ഉം അവര്ക്കെക്കെ വീട് നഷ്ടപ്പെ വീട് ഒരു കുട്ടര്ക്ക് ഉണ്ടാക്കി ഇപ്പ ഒരു കൊറ കൊടുത്തില്ലേ ഇട്ക്ക്ണ്ട്
ആഹ് ആഹ് നടക്ക്ണ്ട്ല്ലേ
അല്ലാത്തവർക്ക് എന്താ പൈസ എന്താ അടച്ച കാണ്ട് പോവാൻ പറ്റൂലെങ്കിലും അയിന്റെ ഏകദേശം അടുത്ക്കൊക്കെ പോകാ
ആഹ് അങ്ങനി ഇണ്ട്ല്ലേ അവ്ടക്ക് കാണാനൊന്നും അയിക്കൂലല്ലെ
അവിടൊക്കെപ്പൊരു ടൂറിസ്റ്റ് മാതിരിയും ഉ ള്ളാക്കി
ആഹ് ആ സ്ഥലത്ത് ഇപ്പഞൊന്നും ഇണ്ടാക്കല് വീടൊന്നും ഇണ്ടാക്കലണ്ടാവൂലല്ലേ? ആഹ് ടൂറിസ്റ്റ് കേന്ദ്രാക്കി
ഇല്ലല്ല അവിടൊക്കെ ഇപ്പോ എന്തൊക്കെയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്ന്കാണ്ട് ഗ്ലാസ് ബ്രിഡ്ച്ചൊക്കെ വന്ന്ക്ക്ണ് അവിടെപ്പ ഉം കേറി നിന്നാണ്ട് അവിടെ ഒക്കെ കാണ അമ്മക്ക്
അയ്ന് വേറെ പൈസ കൊടുക്കണ്ട്യരുലെ? ഗ്ലാസ്‌ ബ്രിഡ്ജ് ഈ ഒരു ബ്രിഡ്ജ് മാത്രം ഇണ്ടാവൊള്ളൂ അപ്പൊ മാണം ഉംഹ് അപ്പൊ ഞമ്മള് എന്താ പറയാ ആണ്ട് പോയിട്ട് ഇണ്ടങ്കില് ഈ ഒര് ഏരിയ കാണണംന്നുണ്ടങ്കി തന്നെ ഓര്ക്ക് പൈസ കൊടുക്കണ്ട്യരുംല്ലേ അവിടെ വരെ എത്തുല്ല്യല്ലേ? ഹലോ ടക്ക് റേഞ്ച് അങ്ങനെ പോണ് ഒന്നും കേൾക്കിണില്ലാ ഹലോ ഹലോ ഒര് ഒരു റെയ്ഞ്ച്ള്ള ഭാഗം ഇങ്ങക്ക് ഓവ്ടില്ല മക്കളെ
ഇല്ല അട്ത്ത്ക്കൊന്നു അല്ലാതെ
പക്ഷെ ഇതിന്റെ എടീലിപ്പൊ ഒക്കെ ഒന്നും പറഞ്ഞെ കേട്ടില്ലല്ല
ആഹ്
ആഹ് ഇത്ര ടൈമ്. സെക്കൻഡ് പോയിന്ന് പറയാ കാരണൊന്നും കേട്ടില്ല ഞാൻ പറയാ ഈ റെയ്ഞ്ച് ആ നിക്കുണോട്ത്ത് തന്നേ പെട്ടെന്ന് പോവാണോ?
ആഹ് ആഹ് നിക്കുണോട്ത്ത്ന്ന് തന്നെ ഇങ്ങനെ കാറ്റ് അടിച്ചുണ്ടോന്ന് ചോയ്ച്ചാ ഇന്നാ കാറ്റ് ഇല്ല്യാണും ഏഹ് നല്ല വെയ്ലാണ്
ആഹ്
എഹ്
ഇന്നെട്ടു ഇല്ല്യലെ ഒരു സം സംസാരം പകുതിയാണ് കേൾ ക്കും പിന്നെ ആഹ് ആണ്ട് പോവാ എന്നിട്ട് ഇങ്ങളവ്ടെ റിസോർട്ടിലങ്ങൻ എന്താണ് ഇട്ടീന്നോ? അവ്ടെ മാത്രം പോയിട്ടൊള്ളു ആ ചൂരൽ മലെ മാത്രേ പോയിട്ടൊള്ളൂ
റിസോർട്ടൊന്നും ഇട്ത്തിട്ടില്ല ഞങ്ങള് പോയ്ക്കാണ്ട് വൈകുന്നേരം പോന്ന്ക്ക
രാവിലെ എപ്പെള പോയിത്?
രാവിലെ ഒരു നാല് മൂന്നര നാലുമണിയൊക്കെ ആയപ്പോ പൊയ്ക്ക്‌ണ്.
സുബയ്ക്ക്
ഉം ആഹ് ഒമ്പണി ആയപ്പോത്തിനൊ ക്കെ ഞങ്ങളവിടെ എത്താൻ കണ്ടു പോയ്ക്ക്ണു‌ അത് കുടൊക്കെ കറങ്ങ കാണണ്ടേ? സ്ഥലങ്ങള് കര്തിട്ടെ പിന്നെ രാത്രി ഇപ്പത്ര ആഹ് പന്ത്രണ്ടണിയെക്കെ ആയപ്പോത്തിന് തിരിച്ചെത്തിണ്
വീ വീട്ടിൽ തിരിച്ചെത്തിയത് ല്ലേ? അപ്പൊ അവ്ട്ക്ക് ഒരുപാട് ദൂരൊക്കെണ്ടാ ഈ വയനാട്ട്ക്ക് പറയിണെ?
ദൂരും പിന്നെ ഞങ്ങള് കൊറെ കൊറച്ചൊക്കെ രണ്ട് മൂന്നാലഞ്ച് സ്ഥലങ്ങൾ കണ്ടു പിന്നെ ഓലെ ബന്ധു പാട്ട് അവ്ടെ വേറിം കൊറേ സ്ഥലങ്ങളൊക്കെ ഇണ്ടേയ് കാണാൻ പറ്റിയെ ആഹ് പാർക്ക് പിന്നെ വെള്ളം ചാട്ണ ചൂ എത്താ-
ഹലോ
ചൂരൽ എന്ത്ത്ത സൂചിപ്പാറ
സൂചിപ്പാറലെ ഈ സൂചിപ്പാ
അവട്ന്നല്ലേ ഈ ആത്മഹത്യാളൊക്കെ ഉണ്ടാവല് അവുടുന്നന്നെ അങ്ങനൊക്കെ പറഞ്ഞു ആത്മഹത്യൊക്കെ ചെയ്യലില്ലെ അവിടുന്നൊക്കെ സൂചിപ്പാറ പിന്നെ താഴ് ഇൻക്കറിയില്ല ഓരോന്ന് കേട്ടത് ഞാ പറയ നമ്മള് കണ്ട്ട്ടില്ല
അങ്ങനെ പറയണ എന്തൊക്കെ എന്തോ ഒരു ഷൂട്ടൊക്കെ നടന്ന്ക്കുണോണ് അവിടെ അല്ലെ
ഇൻക്ക് അറിയില്ല അതില് ഈ സൂചിപ്പാറാന്ന് ആഹ് സ്ഥലത്തിന്റെ പേരാണ്
സ്ഥലത്തിന്റെ പേരാണ് പക്ഷെ ഇത് വല്ല്യേ ഹൈറ്റ്ന്ന് വന്ന്ങ്ങാണ്ട് വെള്ളച്ചാട്ടാണെ
തന്നെ
ആഹ് ഞാൻ കണ്ടിട്ടില്ല ഈ വെള്ളച്ചാട്ടവും ഉ പിന്നെ ചൂരൽമലയും പിന്നെ ഈ അധികം വയനാട്ടില റിസോർട്ട ആണൊക്കെ പറഞ്ഞേക്ക റിസോർ ന്റെ ഏട്ടത്തി അവരൊക്കെ കാണാം വയനാട് രണ്ടും വട്ടം ഓല്ഇപ്പോ റിസോർട്ട് പോയോ ഓലഫാമിലി മൊത്തം മൊത്തത്തിലുള്ളത് തറവാട് മുതൽ അങ്ങനെ പോകും
റീസോട്ട് ഇടുത്തണ്ടാണ്ട് അങ്ങനെ നിക്കെ അത് സിമ്മിംഗ്പൂളും ഭക്ഷണം ഉണ്ടാക്കും ഒക്കെ ഉണ്ടാവുല്ലോ
ആഹ് നമ്മള് പോയോക്കിട്ടില്ല അങ്ങനെ കേൾക്കുംന്നല്ലാതാ ഉം അതെക്കെഎല്ലാരും കൂടെ പോകുമ്പോഴാണ് രസം തോന്നാ
ആഹ് ഫേമിലി ഒന്നായിട്ട് പോകയാണെങ്കില് അത്ര ക്യാഷ് പൈസ തന്നെ തോനാവുലല്ലോ
പിന്നെ എല്ലാരും കൂടെ എടുക്കുമ്പോ അത്ര ആവൂല്ല പിന്നെ ഉം വയനാടില്ങ്ങ ഈ വയനാടില് ഈ ഉം മൂവായിരക്കാവു ള്ളൂ
ആഹ് അങ്ങനെ ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ കുറഞ്ഞ പൈസ ആകൂള്ളു ഇഷ്ടം പോലെ ആളുണ്ടെങ്കിൽ ഒരു ബസ്സിന് ആളുണ്ടെങ്കിൽ
ആഹ് വലിയ ബസ്സ്
ആഹ് ഞങ്ങള് ബസിന് ഇവിടുന്ന് പോക്ക്ണ്ട് ഞങ്ങള അങ്ങനെ എന്താ കൊച്ചിക്ക് പോയിക്കണ് എറണാകുളം കൊച്ചി ഊട്ടി പോയിക്കണ്
ഊട്ടി ഊട്ടിയും ഞമ്മള് പോയതാണ് കൊച്ചിം പോയതാണ് ആഹ് കൊച്ചിയില് പിന്നെ ലുലുമാളല്ല കാര്യായിട്ടള്ളൂ പിന്നെ തും എന്ത് ആഹ് ഏക എന്താ പറയാ ആഹ് വെള്ളി നക്ഷത്രം സിനിമക്കെ ഷൂട്ടിംഗ് കണ്ടാ വീടൊക്കെ പറഞ്ഞാ കായൽക്കൂട് ബോട്ട് യാത്ര
ആഹ് അതിരപ്പള്ളി വെള്ളച്ചാട്ടൊക്കെ കണ്ടില്ലേ ങ്ങള്
ആഹ് ഇല്ല ആതിരപ്പള്ളി എവിടെയാണ് അത്കൊച്ചിയിലോ അ തൃശ്ശൂരല്ലേ
ആഹ് എറണാകുളം ഏ അങ്ങനെ പോണ ടുത്തന്നെ അല്ലേ അത്
ഇനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല
ആങ്ങട്ടൊക്കെ പോയിക്കണ് ഞങ്ങള്
ഉം നമ്മള് കൊച്ചിന്ന് അല്ലെ കൊച്ചിക്ക് പോയതന്നെ എൻ്റെ ചെറിയ മോൻ്റെ അംഗനവാടി പഠിക്കുമ്പോ അംഗനവാടിന്ന്ല്ലാരും കൂടി ടൂർണ്ടായിന്ന് അങ്ങനാണ്ട് പോയ്താ അങ്ങനാണ്ട് പോക് കൊച്ചിൻ്റെ ത് കണ്ട് പിന്നെ ഊട്ടികും രണ്ട് മൂന്നട്ടം പോയിട്ട്ണ്ട് ഫാമിലി അടക്കും ഞങ്ങളടക്കായ്ട്ട് പോവും പിന്നെ ഞങ്ങെളെന്താ ചെയ്യാറിയാ ന്താണ് ഇബലാപാ പ്പാക്ക് പണിയൊന്നുല്ലെങ്കില് വെർതെ അമ്മളൊവ്ട്ക്കേലും പോവാ പറയ്മ്പം ഊട്ടീക്കെത്തൂല ഗൂഡല്ലൂര് കയ്യും ചെയ്യും ന്നെട്ട് അവ്‌ടിം ഇവെട്യൊക്കെ പോയ്ക്കാണ്ട് ഫോട്ടാെക്കെട്ത്ത് ഇങ്ങെട്ടെന്നെ പോരും അങ്ങനൊക്കെ ചെയ്യും ഒര് തലിം വാലുല്ലാതെരോട്ത്ത് എത്തൂലാ അങ്ങെനേണ്പ്പ ഞങ്ങളെ ടൂറധികും ങ്ങ അൻക്ക് പോയാ പോരോന്നോയ്ച്ചും ഇഞ്ഞോട് ആഹ് പോയാ മതീന്ന് പറയും ഞാന്
അതന്നെ ആഹ്
അങ്ങനേണ്ട് പോകും പിന്നെന്താണ് വെടെ അട്ത്തൊക്കെ ഏതെങ്കിലും ചെൽ പ്പണ്ടാവും മല്ലിക താേട്ടം സൂര്യകാന്തി തോട്ടം അതൊക്കെ കൊണ്ടാേയ് കാൺച്ചെരും
ആഹ് അത് രെസാലേ
അത് രെസാണ് ഈ ഫ്ലെവറും ഊം അത് നന്താ കാണാൻ നല്ല ഭംഗ്യാണ് ഒന്നായ്ട്ട്ണ്ട് വല്ല്യ തോട്ടത്ത്ന് മല്ലി ക്‌യാന്ന് മാത്രം ഇതാവുമ്പളേ അപ്പ നല്ല ഭംഗ്യാ കാണാന് അയ്ക്ക് പോയ്റ്റ് പിന്നെങ്ങെള് ഇയ്യ് വേറെല്ല വേറെവ്ടെങ്കിലും എന്താ പറയാ കൊടെയ്ക്കനാൽ അങ്ങെനെ എവിടെക്കാ പോയ്റ്റ്ണ്ടാേ
ഇല്ലല്ലാ കൊടേക്കനാലും മൂന്നാറ് പോവാനാെക് പൂത്യാെക്കെണ്ട് ഇഞ്ഞേതാലും ഇപ്പ അട്ത്തൊന്നും ടൂറൊന്നും നടക്കൂലാ ഞമ്ക്ക്
ചെറ്യേ കുട്ട്യാണ് ആഹ് അത് ശെര്യാണ് പ്പ അട്ത്തൊന്നും പ്രതിഷി ക്കണ്ടാ ഏഹ് അതല്ല ഈ ട് മൂന്നാറ് കൊടേക്കെനാലക്കേ മിനിമം ഒരണ്ടൂസം അങ്ങനൊക്കെ പോവാൻ തന്നെ പിട്ച്ചൂലേ അല്ലാ പോയ് വെരാം മ്മള് ന് അവടെ നിന്ന് താക്കണ്ടെര് അല്ലാതെ അമ്മക്ക് ഒര് ഒരു ദിവ്സം കൊണ്ടൊന്നും നടക്കൂലലേ
ഊം ഉം ഒരീസം കൊണ്ടാെന്നും അത് നടക്കൂലാ ശെര്ക് കാണലും റിസ് യാത്രിയും ലോങ്ങല്ലേ
ആഹ് പഴണ്ടാവെയ്ക്കാരം ഞമ്മള് കണ്ട്ട്ടില്ല്യാ പോയിറ്റൂല്ല്യ അതോണ്ട് പിന്നെ എങ്ങെനേന്നാെരയ്ഡില് ആഹ് അയ്ക്കോട്ടെന്നാ ശരി